ബിസിയായിരുന്നോ
അല്ലല്ല
ഉം ഒരു ഉഷാറില്ല
ആഹ്
എന്താ മഴയൊക്കെ ആയത് കൊണ്ടന്നോ
എന്താ കുട്ടിക്ക് ചക്ക കൊടുക്കെ
ആഹ ആണോ പച്ചയാണോ
അല്ല പയത്തത്
പഴുത്തത്തെ എവിടെ നിന്ന് കിട്ടി നമ്മടെ വീട്ടിലുണ്ടോ
അല്ല നമ്മള് വിട്ടിലില്ല
ആഹ് കിട്ടിയ ആഹ് ചക്ക കൊണ്ട് സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയില്ലേ പായസ-
ഉം അത് ഇങ്ങനെ തന്നെ ചക്ക കിട്ടണ്ടേ
ആ ഹാ ഇത്ച്ചിരിയ ഉള്ളല്ലേ
ആഹ് അഹ് ഇച്ചിരിയെയുള്ളൂ അത് പായിത്ത് ത്തന്നെ തിന്നാ
കൊതിക്ക് കഴിക്കാം
ആഹ് കൊതിക്കയ്ക്ക ആ മോള് ചക്കടത്തിതന്നപോലെ പിന്നെ രാവിലെ നോമ്പായിരുന്നു
അതെയോ
ഉം നോമ്പായിരുന്നു അപ്പ ചക്കെ കണ്ടപ്പോൾ പൂതിയ തിന്നാ അപ്പോൾ തിന്നേന്
ആഹ് അതെ ആഹ് ആഹ് ഉം ഇപ്പ മറ്റേ എല്ലാം വീട്ടിലുണ്ടായിരുന്നു നേരത്തേക്ക് ചക്ക ഇപ്പം കാശ് കൊടുത്ത മേടിക്കേണ്ട അവസ്ഥയിലെത്തി
ആഹ
ഉം ഒരുത്തർ പറഞ്ഞക്കാ നല്ല വില കൊടുത്തിട്ടാ ചക്ക മേടിച്ച് ചിലതാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവരുമ്പോ അത് കേടുവായിരിക്കും
ആഹ് ഇപ്പ ചക്ക വാങ്ങ കിട്ടലോ
എന്തോ
പുറത്തത്ത്ന്നല്ല വാങ്ങാൻ കിട്ടല്ലോ പറയാ
ഇപ്പം ഇനി അങ്ങോട്ട് ചക്ക് കൊള്ളില്ല കാരണം ഈ മഴയൊക്കെ പെയ്തൊണ്ട് വെള്ളമൊക്കെ കേറി ആഹ് മധുരം ഉണ്ടാവില്ല ഇതുവരെ കിട്ടിയതൊക്കെ കിട്ടി ഉം പിന്നെന്താ വ- വി ക്ഷ ഇല്ലാത്തത് കഴിക്ക അന്ന് മാത്രം
അതുതന്നെ
പുറത്തനിന്നും മേടിക്കുന്നത എല്ലാം വിഷാല്ലാതെ ഒന്നുംല്ല എല്ലാ അറിഞ്ഞോണ്ട് നമ്മള് വേഷം മേടിച്ചല്ലേ കഴിക്ക്ന്നെ പിന്ന വേഷ ഇല്ലാത്ത കിട്ടുന്നതാണെങ്കി നമ്മട വീട്ടിലുണ്ടാവുന്ന ചക്ക മാങ്ങ വാഴ ക്കാ അതൊന്നും പിള്ളേർ
തെ ഉം പേരാ ച്
അതെ അതെ പേരക്ക അതെക്കെ പക്ഷേ പിള്ളേർ ക്കതൊന്നും വേണ്ടല്ല അവർക്കതിന്റെ ഇവ്ടെയും പ്രത്യേകിച്ചൊന്നു ഇല്ല ഉം നമുക്കും ആരെങ്കിലൊക്കെ കൃഷിയൊന്നൂല നമുക്ക് കൊറച്ച് സ്ഥല ഉള്ളപ്പൊ അതില് കൃഷി ചെയ്യാനുള്ള സലം ഇല്ല വീടാണ്
ആഹ് അതോലന്നാ ഇവ്ടേം
ഉം നമുക്കാരെങ്കിലൊക്ക തെരും ഈ പറഞ്ഞ പോലെ ഇവ്ടെയും ചക്ക വേവിച്ചാലൊക്ക കഴിക്കും പഴ്‌ത്തത് മോനൊന്നും വേണ്ട അവർക്കയ്ന്റെ ഗുണങ്ങള്
ഏഹ് ഇവ്ട പൈത്ത കിട്ടിയാമതി അത് വൈകുന്നേരം പ്പ കൊണ്ടന്ന്ക്ക്ണെ ഞാനത് മടലോടൊക്ക ഫ്രിഡ്ജിക്കണ് കേറ്റി ആഹ് അപ്പത് അപ്പലെ കൊട്ത്ത്ണ്ടെങ്കി അമ്മക്ക് കൊതിഊറ് വേ അമ്മള് നോമ്പോറ്റല്ലേ
അതെ ആഹ് അഹ
ആഹ് അപ്പ നമക്ക് തിന്നാം പറ്റൂല്ലല്ലോ അപ്പൊ കൊടുത്തില്ല ഇപ്പം ഇരിഞ്ഞ് കൊട്ക്കെ ഒലെക്ക ഇന്നായി പെരുന്നാളായി വര്ന്നുണ്ടല്ലോ മൂടി വെട്ട മൂടി വെട്ടാൻ പോയതാ മക്കള ആഹ മൂന്ന് പേര് മുടി വെട്ട പോയത ചെറിയോള വിടന്റ്
അതെ ആഹാ അഹ
അല്ലെ ഇപ്പൊ വിളിക്കാം കയില്ല അഹ ഒച്ചപ്പാട് കൊണ്ട്
അതെയ അഹ അഹാ അഹാ ആഹ് അങ്ങനെ ആണ് ഇവ്ടെ പഴുത്ത ചക്കെ ഒന്നും വേണ്ട മോനൊന്നും അവർക്ക് അന്റ ഗുണങ്ങളറിയത്തില്ലല്ലോ അവർക്കെക്കെ കടെന്ന് മേടിക്കുന്ന മന്തി അൽഫാം ഏതൊക്കെ മതിയല്ലോ
ക്ക് മയണെസും കൂടി കട്ടിയാല്
ആഹ് പൊളിക്കും കണ്ടില്ലേ വെഷം മയോണൈസങ്ങാണ്ട് കയിച്ച് എവിടെയോ വടക്ക് എവിടെയോ ഒര് ഈ എടക്ക് ഇപ്പം കൊറേ പേര് മരിച്ച്ട്ടുണ്ട് ഇപ്പൊ ഈ അട്ത്തെടയ്ക്കും ആരോ മരിച്ചെന്നുള്ള ന്യൂസ് കേക്ക്ന്നാണ്ട്
ഉം മയോണൈസ് കയിച്ചിട്ടോ അ പ പലേതും കേട്ടി അമ്മള്പ്പോ വീട്ട്ണ്ടാക്കി പാൽലോ മൊട്ടെലോ ഒണ്ടാക്കുവതില് കൂടുതല് വേറെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടാവുവേ
അതെ അതെ അത് പക്ഷെ നമ്മള് വീട്ടിലുണ്ടാക്കുന്ന വേണ്ടാല്ലോ ആർക്കും
ആഹ്
അവർക്കെന്നും വെളീന്ന് മേടിക്കുന്നെനാത്തെ ടെസ്റ്റ്‌ കൂടുതലാ അ ദെ അതില് മായം ചേർക്കും അപ്പ അയിന്റേതായിട്ടുള്ള ടേസ്റ്റ് കാണും അറിഞ്ഞോണ്ട് നമ്മള് തന്നെ വെഷം മേടിച്ച് കൊട്ക്ക്ന്ന് അങ്ങന അന്ന പറയാം
ക്ക് വോ അവ്ടെ കൊണ്ട്രാറുണ്ടോ
അത്യാവശം മാ മന്തിയൊന്നും കഴിക്കാറില്ല പിന്ന ഇങ്ങനെ പൊറോട്ട ട്ട ബീഫ് ബിരിയാണി അങ്ങനെക്കെ നമ്മള് കൂട്തലും പൊറ ത്ത് ന്നങ്ങനെ മേടിക്കാറില്ല
ആഹ്
വല്ലപ്പഴും വല്ല കൊയ് തോന്നുമ്പഴോ പൊറത്ത്
അപ്പക്ക വാങ്ങികഴിക്കും
അതേ ഒള്ളൂ മാസത്തി ഒര് തവണ മേടിച്ചെങ്കിലായി അങ്ങനെ
ആഹ് ഹഹ
ഉം
വണ്ടിമയ് ദൂരൊക്ക പോവാറുണ്ടോ
ഈ വട്ടം യാത്രയൊന്നും പോയില്ല ഹസ്ബൻറിന് ഒരു ആക്സിഡന്റ് പറ്റി അപ്പൊ വീട്ടിൽ തന്നെ ആയിരുന്നു ഉം ഉം അവരില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ
ആഹ ആഹ്
അങ്ങനെ അതുകൊണ്ട് വീട്ടിൽ തന്നെ ആശുപത്രി വീടുമായിട്ട് ഇങ്ങനെ
ആ വണ്ടി പുതിയതാണോ ആ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാ പുതിയ വണ്ടി വാങ്ങിയതായിരുന്നോ സെക്കൻഡ് ഹാൻഡോ
പുതിയ വണ്ടി മേടിച്ചതായിരുന്നു നാലഞ്ച വർഷം ആയി വണ്ടി എടുത്തിട്ട് ഇതുവരെ കൊഴപ്പൊന്നും ഇല്ലാതെ പോകുന്നു ഉം ഉം പിന്നെന്താണ്
ഒക്കെ നല്ലത്
ഉംം ഇപ്പൊ സ്കൂളൊക്കെ ഓപ്പൺ ആകുമ്പോൾ പനിയുടെ ഒക്കെ ആ ഘോഷയാത്ര ആയിരിക്കുവല്ലോ
ആഹ്
പനിയൊക്കെ പിടിപ്പിച്ചുകൊണ്ട
ഡെ ആഹ ഡെങ്കിപ്പനിയ ആ മഞ്ഞപ്പീത്തും ഒക്കെ ഉണ്ടാവും
അതെയാ ആ അ ആ വന്നിട്ടുണ്ടോ ആർക്കെങ്കിലും വീട്ടിലെക്കെ വന്നിട്ടില്ല ആ അതെ വന്ന കഴിഞ്ഞാ പെട്ടു ഇവിടെ വന്നിട്ടുണ്ട് എന്റെ അമ്മാക്കും വന്നിട്ടുണ്ട് അതെ അതെ അതെ
മഴ ആയതുകൊണ്ട് മയപ്പാറ കൊണ്ടിട്ടും ഇതൊക്കെ പനി പനാ പനി ഉണ്ടാവും
അതെ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാനേ കാണൂ നേരം
ആ ഇന്ന് തന്നെയണള്ളപ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോഴ ഉണ്ടല്ലേ ആൾക്കാരെ എന്ന് പോവാണെങ്കിലും അവിടെ തെരക്ക.
അതെ ഗവൺമെന്റ് ആശുപത്രി പിന്നെ പാറയണ്ടാ നമ്മളങ്ങോട്ട് ചെല്ല് രാവിലെ പോയാ വൈകുന്നേരം എറങ്ങാ. അങ്ങനെ മാറിയിരിക്ക വിശ്വസിച്ചു പോവാൻ പറ്റുവോ ഇല്ല.
അല്ലെ പ്രൈവറ്റിൽ പോയാലോ അവിടെ പെട്ടന്ന് ആ അവിടെ കാര്യങ്ങളൊക്കെ നട ക്കും പക്ഷെ നമ്മള് അതുമാതിരി നമ്മുടെ പോക്കറ്റും കാലിയാവും.
കാലിയാവും.
പിന്നെന്താ നമുക്ക് എപ്പഴും ആശ്രയം ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലേ സാധാരണക്കാരായി ട്ടുള്ള നമ്മക്കെല്ലാം.
ഗവർമെന്റന്നെ നല്ലത്. എന്തെങ്കിലും ത് എന്താന്നും തന്നെ വന്നാലും ഗവൺമെന്റക്ക തന്നെള്ള പറയാ.
അതെ അതെ.
പ്രസവത്തിനായാലും എന്തെങ്കി ബുദ്ധിമുട്ട് വന്നാ ഗവർമെന്റ്ക്കാണല്ല ലാസ്റ്റ് പറയാ. പ്രൈവറ്റുകാര് പ ഓരന്നെ പറയും ചെലപ്പോം കോളേജത്തെ ഒന്ന് ശീട്ടൊന്ന് വാങ്ങി വെച്ചാളീന്ന്.
മ്മ് ഹും ഹും നമ്മൾ എവിടെ പോയാലും നമ്മക്ക് വരേണ്ടതാണെങ്കി വരും. പിന്നെ ചെല ഡോക്ടർമാരും ഉണ്ട് പ്രൈവറ്റിലാണെങ്കിലും ഗവൺമെന്റില അവരും, ആത്മാർഥതയോടൊക്കെ രോഗികളെ സമീപിച്ച ഒരു പരിധിവരെ രക്ഷിച്ചെടുക്കാല്ലെ. ഒരു ജീവൻ വെച്ചുള്ള കളിയല്ലേ.
ജീവന്റെ
ആഹ് ആ ചെല ഡോക്ടർമാരാണെങ്കി അവര്ട ഡ്യൂ ഡ്യൂട്ടി തീർത്തിട്ട് പാൻ നോക്കുന്നു കറക്റ്റ് സമയത്ത് വരും. പോവും. എക്സ്ട്രാ ഒരു രോഗി വന്നാ ചെലപ്പം പരിശോധിക്കായിരിക്കും. പക്ഷെ ചിലരാണെങ്കി ഭയങ്കര ആത്മാർത്ഥതയായിരിക്കും.
ആഹ് ആ.
അതാ ഒരു ജീവൻ വെച്ച് നമ്മള് എന്തായാലും കളിക്കരുതല്ല അല്ലേ? എല്ലാരും മനുഷ്യരല്ലേ, ജീവനുള്ളവരല്ലേ. അപ്പം അവര് ഒരു എന്താ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവർ ക്കുണ്ട് അ അതപ്പൊ അവര് ഭംഗിയായിട്ട് ചെയ്യണം നമ്മള് അവരെ ആശ്രയിച്ചല്ലേ നമ്മളോരോ മനുഷ്യരും ജീവിക്കുന്ന ഡോക്ടർമാരെ.
ആഹ്
ന്തങ്കിലും അസുഖം വന്നാല് നമ്മളാദ്യം പോന്നേ അവർട ടുത്തല്ലേ.
അതന്നെ.
എന്തെയാലും പ പ്പ എല്ലാർക്കും പണം മതി എന്നുള്ളരു രീതിയായി പോയി. മനുഷ്യരെല്ലാം പണത്തിന്റെ പൊറകിൽ ഓടുവാ. അത് ബന്ധങ്ങൾക്കും ഒന്നും ഒരു സ്ഥാനം ഇല്ലാതായിക്കൊണ്ടിരിക്കും. പക്ഷെ പണ്ടൊന്നും ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ.
ഏഹ് ഏ.
പണ്ടെന്താണ് കൂട്ടുകുടുംബം ആരുന്ന് എല്ലാ. അതെ എല്ലാരും ഒരു വീട്ടില്. എത്ര കൊറഞ്ഞത് ഒരഞ്ചു പേരെങ്കിലും കാണും. അതെ ഒരു വീട്ടില് കൊറ
ഇപ്പ ഇപ്പ മക്കളൊന്നും വല്യാ ഇല്ലല്ലോ ഒന്നോ രണ്ടോ മക്കള്
അതെ അതെ മറ്റേ ഒരു വീട്ടില് കൊറഞ്ഞത് ഒരഞ്ചു പേരെങ്കിലും കാണും ഓ ഏത് വീട്ടിലുണ്ട് അഞ്ചു പേരൊക്കെ
എൻ്റെ വീട്ടിലൊക്കെ പത്താളുണ്ടായിന് ഏ അതില് ഒരാള് മരിച്ചു
ആഹ്
പിന്ന ഒൻപതാളുണ്ട് അതേമാതിരി ഇവിടെ കെട്ടിച്ച ഇവിടെ കെട്ടിച്ച വീട്ടില് അതേ മാതിരി തന്നെ എല്ലാ കെട്ടി കൊണ്ടന്ന വീട്ടിലും
ഉം
ആദ്യം ഏഴാളിണ്ടായിനി പിന്നെ ഇപ്പം ഉമ്മ മരിച്ച് അതിൻ്റെ ശേഷം വേറെ കല്യാണം കഴിച്ച് അതില് രണ്ട് കുട്ടികളായി അപ്പ ഇവിടെയൊമ്പോതായി പന്റേടിയം രണ്ടിടത്തും ഇപ്പം ഒമ്പതായി ഉം ഞങ്ങളൊക്കെ എല്ലാരൂടി ആ എല്ലരൂടി വരുമ്പോ ഒന്നായിറ്റ് ലീവിനി വരുമ്പോ എല്ലാരേം വിളിച്ചെരുത്തു അത് നല്ല രസാന്ന് കുട്ട്യളും മക്കളും പേര കുട്ട്യ ളൊക്കെ ആയിറ്റ്
അതാണ് ഈ പത്ത് പേർ കൂടെ എത്ര മക് മക്കള് കാണും അതെല്ലാരും കൂടെ ഒന്ന് ഒന്നിച്ച് കൂടുമ്പോ ഒരു കല്യാണത്തിന്റെ ആളുണ്ടാവും
കസല്ലേ ഒരുമിച്ചാല് ഒലക്കമ്മലും കടക്കാ പറഞ്ഞമാതിരി ആഹ് എല്ലാരുംഒരുമിച്ചാ ഞങ്ങള് നെരന്നങ്ങട് കെടക്കും അതൊക്കെ രസാണ് ഇനിപ്പോ പെര പെരുന്നാളൊക്കെ ആയാലേ അപ്പൊ ഒത്തൊരുമിക്കുള്ളൂ
അതെ അതെ അതൊക്കെയൊരോർമ്മയാണല്ലേ
അതൊക്കെ ഒരൊർമ്മയാ പക്ഷെ എല്ലാരും ഒരു ഒരു ദിവസത്തിനൊക്കെ ഉണ്ടാവുള്ളൂ ചെലർക്ക് ഇനി വേ ഹസ്ബൻഡ്‌ ഒറ്റക്കാവുമ്പോളേ ഓല് അവരെ അങ്ങനെ വിടൂല
അതെയ ആഹ് ആഹ്
ഉം സ്വന്തം വീടായാ പിന്നങ്ങനെയാണല്ലോ
ഉം എന്തെയ്യാന ആ കാലമൊക്കെ നമുക്ക് ഓർക്കാനല്ലാ പ റ്റു തിരിച്ച് കിട്ടാത്ത കാലങ്ങള അതൊക്കെ
അല്ല ഇപ്പോളു ഞങ്ങള് ഞങ്ങളങ്ങനെ തന്നെയേണ് വരുമ്പോ എല്ലാരും കൂടി നി ക്കു ഒരീസേങ്കിലും ഒരാള് എല്ലാരു കൂടി ഒപ്പം നിക്കു
അതെ അതെ ഭാഗ്യം എല്ലാർക്കും അത് കിട്ടണോന്നില്ലല്ലോ എന്റെ വീട്ടില- ഞങ്ങൾ രണ്ടു പേരൊക്കെയ ഉള്ളൂ അപ്പ അതിന്റതായിട്ടുള്ള സ്മോൾ ഫാമിലി അപ്പം അലാണ് ഉ
ഇനിയിപ്പോം അതിൽ കുട്ടികളും മക്കളും അങ്ങനൊക്കെ ആവണം അപ്പം
അതാണ് എപ്പഴും ഒരു വലിയ ഫാമിലി ആയിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ ആപത്ത് വന്നാല അവരെല്ലാം കൂടെ ഒന്നിക്കുമ്പോം തന്നെ നമുക്കൊരു സന്തോഷമാണ്
ആഹ്
അത്രയും പേര് നമുക്ക്ണ്ടല്ലോ പിന്നിൽ എന്തെങ്കിലും വന്ന തിരക്കാൻ ആളുണ്ടല്ലോ എന്നുള്ളരു തോന്നൽ നമുക്കുണ്ടാവും
ആ ഉണ്ടാവും
അല്ല നമ്മൾന്തെങ്കിലും അസുഖൊക്കെ വരുമ്പോ ആരും ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പോന്ന അയ്യോ ആരും ഇല്ലല്ലോ എന്നെയൊന്ന് തിരക്കാൻ
ആഹ്
അതാണ് ഈ വലിയ അണുകുടുംബവും കൂട്ടുകുടുംബവും തമ്മിലുള്ള വ്യത്യാസം ഉം എന്നെങ്കി ശരി ഇനി ഫുഡൊക്കെ കഴിക്കണ്ടേ
ആ ഓക്കെ
ഓക്കെ ഓക്കെ മക്കളൊക്കെ വേളമായിയിരിക്കും ശരിയെന്നെങ്കിൽ ഓക്കെ